ണ്ടാ
ആ
ഹാ. എന്താ വിശേഷം.
സുഖാണ്.
ആഹ. സുഖയിട്ട് പോണു. പി പിന്നെ എന്തൊക്കെയ അവിടെ നല്ല മഴ ആവു ല്ലെ, മഴൊക്ക ആവുമ്പോ നമുക്ക് ഈ പൊറത്തൊക്കെ പോവാനൊരിതാ ല്ലേ. ട്രിപ്പ ഒക്കെ പോകാർണ്ടോ.?
ട്രിപ്പ്, ആ എടക്ക് ഒക്കെ ഇങ്ങനെ പോവും. വല്ല്യ പോക്കൊന്നുംല്ല ന്നാലും.
എടക്കൊക്കെ പോകുല്ലേ. ആ ഊട്ടിക്ക് പോയിട്ടുണ്ട് ല്ലേ. ഊട്ടിക്ക് നമുക്ക്. ആ പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ പോവാൻ പറ്റിയതാണ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ എല്ലാരും കൂടെ നമ്മള് ഈ ആ ത്രയാണല്ലോ രസം. ഈ ഊട്ടിക്കക്കെ പോകുമ്പോ ബസിലൊക്കെ കുടുംബകാര് വന്ന്
ആ ഭയങ്കര രസാ.
ആ അതാണ് രസം. ആ യാത്ര. ആ അവിടെ കൊറേ കാണാണ്ടായിട്ടൊന്നു അല്ല.
ആഹ, ക്ഷെ അവിടുത്തെ പ്രകൃതി ട്ടോ അത് ഭയങ്കര രസാണ്.
ഓഫ്! ആ ഒരു തണുപ്പും ആ അതന്നെ അതന്നെ. പിന്നെ ഇടക്കിടക്ക് നമ്മള് പോകുമ്പൊക്കെ ഇങ്ങനെ ഓരോ സ്പോട്ടില് എറെങ്ങ്വല്ലോ.
ആഹ. ഓരോ ഭക്ഷണങ്ങള്. എന്താ ത് നല്ല. ഫ്രഷ് ക്യാരറ്റ്,
ക്യാരറ്റ്, അതെ അത് ആ. അവിടുത്തെ ഫുഡ് ആയിട്ട് അതാല്ലോ. കമ്പം. അതേമാരിക്കന്നെ നറച്ച് കൊരങ്ങന്മാരും ണ്ടാവും. നമ്മളെ വയനാട് പോലേണ്. ആ. പോണോട്ത്തൊക്കെ നല്ല ആ പിന്നാലെ വരും. പിന്നാലെ ന്റെ മോള് ചെറുതായന്ന് പോയിനെ. അന്നത്തവർക്ക് ഇപ്പളും ആ കുട്ടിക്ക് ആ കരങ്ങനെ കണ്ടാ പേടിയാ. കാരണം ഇൻക്കന്ന് എട്ടോ ഒമ്പതോ മാസം കേട്ടോ? ഓളെ കയ്യിലൊരു ബിസ്ക്കറ്റ് ണ്ട്. അപ്പൊ ഞ അനിയത്തി ഇങ്ങനെ എടുത്തോണ്ടിക്കാ. കയ്യിൽ വന്നിട്ട് ഒറ്റ. റ്റ വാങ്ങിപ്പോവല്. എന്നിട്ട് മോളന്ന് കരഞ്ഞീട്ട് ചെറിയ പ്രായല്ലേ. ആഹ് പേടിയാണ് എന്നും കാട്ടൊന്നുല്ല ഐറ്റങ്ങള്. പക്ഷെ. ആഹ്. മൊട്ടക്കുന്നൊക്കെ. മൊട്ടന്ന് കുന്നൊക്കെ നല്ല പോലെ ഉണ്ട്. ആ അതന്നെ. ഇഷ്ടം പോലെണ്ട്. ആ വരും. ആ അറച്ചുണ്ട്. അതെ രസാണ്. അയിറ്റ തിന്നാൻ കൊട്ക്കാൻ ഭങ്കര രസാ. പക്ഷെ അവർക്ക്ണ്ട് എടക്കൊരു മാന്തലും, നമ്മളെ തലേലൊക്കെ കേറിയൊരറ്റ ഇരിക്ക. കാ ഇരുത്തണ്ട്. ആ പേട്യാ. അങ്ങനൊക്കെ പെട്ടെന്ന് ഇഷ്ടല്ലാത്തതൊക്കെ ഇഷ്ടാ. ആ അതന്നെ.
നല്ലതന്ന. നല്ലതൊക്കെ കാണാനൊക്കെ രസാണ്.
ഉം. പിന്നെ ഊട്ടിത്തെ ലാസ്റ്റ് സ്പോട്ടാണല്ലോ നമ്മളെ എന്താ ബൊട്ടാണിക്കൽ ഗാർഡന് ലാസ്റ്റ് അല്ല അടിപൊളിയാലെ? അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പേയസാ അവിടെ
ഇപ്പടത്തൊന്നും പോയിട്ടില്ല. ഞാൻ ചെറിയതായിതിനനൊന്ന് പോയിരുന്നു ട്ടോ പക്ഷെ എനിക്കും തന്നെ വലിയ ഇപ്പൊ വലിയതായിട്ട് പോയിനെ പക്ഷെ അങ്ങോട്ട് അന്ന് പെരുന്നാള് ആ സമയത്ത്നിയും. പെരുന്നാക്കൊക്കെ പോകുമ്പോ നമ്മള് ഭയങ്കര തിരക്കല്ലേ. അവിടൊക്കെ എത്താൻ കഴിഞ്ഞില്ല. ബോട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ എത്തിയല്ല. അപ്പത്തിെ ഞങ്ങൾ പിന്നെ തി
അത അങ്ങനെ ഒരു ഇത് പറയാണെ ഇപ്പൊ ഞമ്മെ ഫാമിലിന്നന്ന് അങ്ങനെ ഒരു കൂട്ടർ പോയിനി എന്നിട്ട് അവ അവര് പോയിട്ട് ഫുൾ ഊട്ടി ട്രിപ്പ് മൊത്തം കൊളയി അപ്പൊ എന്താെച്ച് ഫുൾ ഫ ഇനി അറി ക ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മായയും കാ
പോലെയാണ് നമ്മള്
അതെ തന്നെ അതെ തന്നെ നല്ല മഴയായിട്ട് നല്ല ദൂരണല്ലോ മറ്റേ ബോട്ട ബൊട്ടാനിക്കൽ ഗാർഡനേ അത്യാവശ്യം എനിക്ക് തോന്നണ മ മുൊട്ടക്കന്ന്ന്തൊെ കഴിഞ്ഞി ടള്ള സ്പേയ്സ് ആണ് അവിടെ അവിടെൊക്കെ പോയാ നമക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണം നല്ല ഐഫോൺൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോൊക്കെ എടുത്ത് സെറ്റ്ക്കാൻ പറ്റും
ആഹ് നല്ലൊരു ഭംഗിയുള്ള ഓരോ ഓരോ അറേഞ്ച്മെന്റ് ആഹ് ഫ്ലവേഴ്സ് ഒക്കെ
ഭിയിലുണ്ട് അതൊെങ്ങനെ അങ്ങന്നെ ചെടി വെ സീ കൊണ്ടടുക്കണ പോലെ അൊക്ക് കൊറച്ച ആൾക്കാര തന്നെ ഉണ്ടാവലോപ്പൊ അവിടെ ഉം അത് തന്നെ അതെ തന്നെ സ്കില് തന്നെ വേണം കാരണം അത് നമ്മളിപ്പോ ഒരു ചെ ക കത്രിക എടുത്ത് വെട്ടിയ റെഡിയ ആവോയില്ല പക്ഷെ അവരാ വെട്ടണൊക്കെന്നെ കാണണ്ടേ ഓരോന്നും അതിന്റെതായ രീതിക്ക് നല്ല സെറ്റപ്പില് വെട്ടി നല്ല ഭംഗിയണേ എല്ലാ ചെടികളൊക്കെ നോക്കിന്ന് പോവും നല്ല തണപ്പല്ലേ ഒന്നാമത് വൈന്നാര ടൈമിൽ അവിടെ എത്ത അപ്പാ ആഹ് അതന്നെ ഇമ്മച്ചി ഭയങ്കര ചെടി മോഹിയണേ അപ്പൊ ഇമ്മജിക്ക് ഭയങ്കര ഇഷ്ട എന്നിട്ട് ഇങ്ങനെ പറയാ നമുക്ക് വന്നതാ ഫൈന് കൊടുത്തു പോരി ഇങ്ങള്
ആഹ് ഞാനും കണ്ട അങ്ങനെ പറ എനിക്ക ഇഷ്ടാണ് ഈ റോസ്കളെ ക്കെ അവിടുത്തെ ചെടികൾ പറഞ്ഞാ ഭയങ്കര രസമുള്ളതല്ലേ നമ്മുടെ നാട്ടിലുള്ള അങ്ങനത്തതല്ലല്ലോ
ആ അങ്ങനത്തെൊന്നുംല്ല നല്ല രസ നല്ല പൂവൂടൂലേ അവിടെൊക്കെ അങ്ങനെ നോക്കി
അത് പിന്നെ ആ നോക്കിയിട്ടുണ് പിന്നെ അവിടുത്തെ കാലാവസ്ഥക്ക് അത് പറ്റും ഞമ്മളെ കാലാവസ്ഥ അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞാ ചൂടാണെങ്കിലും അവക്ക് നല്ല തണു പ്പ് ഉണ്ട്
തണുപ്പണാണ് മഴ അങ്ങനെ മഴ പെയ്യണത അല്ല മനസ്സിലായോ വാ ട്ടൂലാ അങ്ങനെന്ന നുക്കാര ഓവർ വെയിലൽടാ നമ്മ ചെികളൊക്കെ തളന്നു ഓ അതായിർരിക്കും നല്ല മഴെയ്താലും പ്രശ് അതും പോയി അപ്പൊ അയ് ആഹ് അവിടൊ ഒരു മീഡിയത്തിൽ ഇ നിൽക്കുവല്ലേ തന്ന ഞാനും വിജ
അങ്ങനെ ഉണ്ട് തണുപ്പാണെങ്കിൽ തണുപ്പ് അവിടുത്തെ ആൾക്കാർക്ക് ങ്ങമ്മളെ ഇവിടെ വന്ന് നിക്കാൻ കഴിയില്ല അവിടെ വെയ്യല്ല്ലല്ലോ ഇങ്ങിട്ട് വന്ന് നിൽക്കാനേ അവർക്ക് വെയ്യ കാരണം അവിടെ ചൂട് പെയ്ക്കുലെ
ഇാതായൊണ്ട് അതന്നെ അല്ല ഞാനും വിചാരിക്കേ അങ്ങനെ നമ്മള രണ്ടു ദിവസം ഊട്ടിയ ട്രിപ്പ് പോയാല് ആ രണ്ട് ദിവസം ഞമ്മുക്ക എന്താണ് തണുപ്പോണ്ട് ഞമുക്ക് ചിലപ്പം നട്ടിലിൽ തന്നെ എത്തിയാൽ തോന്നില്ലേ അങ്ങനെ തോന്ന കാരണം നമക്ക് ഓവറായിട്ട് അങ്ങനെ ആ ശീലല്ലേ നമ്മുക്ക്
കഴിഞ്ഞുട്ടോ ചോര ഇറങ്ങി കഴിഞ്ഞ അത് കഴിഞ്ഞു പിന്നെ ത
ശീലായി തോന്നണേ നമ്മളെ മക്കളൊക്കെ അങ്ങനെ കോട്ടിട്ടെടുത്താൽ ഇങ്ങനെ വിറക്കണാണ് കാരണം നമ്മള് പോകുമ്പോളല്ലേ ഉള്ളൂ പക്ഷെ അവിടുത്തെ മക്കളാ എന്നും അവിടെ നിക്കല്ലേ അവര് അങ്ങനെ വിചാരിക്കൂോട്ടെ എങ്ങനെ വിജാരിക്കും എങ്ങനെ ആ മക്കളൊക്കെ അങ്ങനെൊക്കെ ശീലായിട്ടുണ്ടാവും എപ്പോഴും കോട്ടും പെരോന്ന്‌വര അങ്ങനെ ഇടണ്ടേ
അേ അമ്മായിനെ അങ്ങോട്ടേ കെട്ടിച്ചിരുന്നേ അപ്പൊ അമ്മയി കെ നാട്ടിൽ വന്നാല് അല്ലല്ല ഇവിടക്ക് വരുന്നതേ മാര് ദേഷ്യാണ് എന്തൊരു ചൂട
അ ആ ഹ ഹ
അവിടെ
ആ ആ അതന്നെഓ അതന്നെ ഓൽക്ക ൾക്കൊള്ളാൻ പറ്റൂല ഉം
ആ എന്റെ ഇക്കാനോട്ങ്ങനെ പറടക്കി അമ്മായി ഉണ്ടെങ്കിൽ ഞമ്മക്ക് അങ്ങോട്ട് പോകൈനീ
ആഹ എന്നന്നെ ആ ശരി ഓ ആ ശരി
ഭയങ്കര ഒരു അെനേ ഭയങ്കര എടങ്ങാറാണ് അമ്മായിക്ക് വല്യ പ്രായൊന്നും ഇല്ലേ ഇനി മുപ്പതി മുപ്പത്താറ് വയസ്ത്രായിട്ടുള്ള പെട്ടെന്ന് പ്രഷർ ഇതുണ്ടായി അമ്മക്ക് പ്രഷർ കൂട് കൂടല് ഉണ്ടായിരുന്നു
ആ മയെ പ്രഷറിന്റെ കാര്യം പറഞ്ഞപ്പളാ പ്രഷർ നമുക്ക് കൂടിനും കൊറണോ ഒക്കെ നമ്മള എപ്പോഴും ശ്രദ്ധിക്കണ ഒരു കാര്യമാണ് നമ്മള് തലവേദന അല്ലെങ്കിൽ വരുമ്പോൾ നമ്മള് അങ്ങട് കിടക്കും പക്ഷെ അപ്പോ തന്നെ നമ്മള് ബിപി ചെക്ക് ചെയ്യണം തലമിന്നൽ തലവേദന ഓവർ യിട്ട് പിന്നെ വിയർപ്പ് ശരീരത്തിന്ന് വരിക പിന്നെ ക്ഷീണം കൊയക്ക് ഒക്കെ വരിയാണെങ്കിൽ നമ്മ പെട്ടന്ന് ഒന്നെങ്കിൽ പ്രഷറ് കുറഞ്ഞതേക്കരം അല്ലെങ്കിൽ പ്രഷർ കൂടിയതേക്കാരം ഇത് ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാ ആ തലകറക്കൊക്കെ കൂടുമ്പളാണ്‌ തോന്നണ്ട അങ്ങനെ
പ്രഷർ കുറലുണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറയും
ആ അനക്ക് അങ്ങനെ ഉണ്ടോ
ആഹ എനിക്ക് കുറയലാണ് ഞാൻ ഉച്ചക്ക് ടെസ്റ്റ്‌ ചെയ്യുമ്പോ കുറവാണ് ഉപ്പിട്ട വെള്ളം കു
ആ അതെ ബി പി കുറഞ്ഞാ നമ്മക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ബി പി കൂടിയാൽ എന്താ നമ്മള് ചെയ്യാ ഹോസ്പിറ്റല് തന്നേ പോണം നമ്മ അറിയുല്ലേ ചിലപ്പോ നല്ലക്ഷീണോം തളർച്ചയായി ആ ആ കിടത്തത്തിൽ ൽന്നെ എന്ത് ആയാലൽ നമ്മള് എന്താ അറിയില്ലല്ലോ
ആ അറിയില്ലല്ലോ
ഇവിടെടുത്ത് നിങ്ങ പറഞ്ഞ പോലെ മരണം കേസ് പറഞ്ഞപ്പോഴാണ് എന്റെ ഫാമിലിലും ഒരാൾങ്ങെനെ മരിച്ചിട്ടണ്ട് വലിയ ഏജായിട്ടൊന്നും ഇല്ലാ ആൾക്
ഇല്ല അയിെന് പം അങ്ങനെ അമ്മയി ക്ക് തന്നെ മൂന്നാല് വർഷം മുന്നേ മരിക്കുന്നതിന്റെ രണ്ട് മൂന്ന് വർഷം മുന്നേ അയിക്ക് പെട്ടെന്ന് ഇതേപോലെ ബി പി കൂടുതലായി അപ്പൊ പെട്ടെന്ന് തലവേദന കിടക്കുന്നുണ്ട് പറയലും അങ്ങട്ട് വീണം ചെയ്തു പിന്നെ ആ വി ശീല അമ്മായി പിന്നെ മറ്റ് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു പിന്നെ തലക്ക് ആഹ തലക്ക് വലിയ സർജറി ആഹ തലക്ക് വലിയ സർജറിക്കെ കഴിഞ്ഞതേനു സർജറി കഴിഞ്ഞ് മൂന്നാല് വർഷം അമ്മായി ജീവിച്ചിട്ടോ പിന്നെ അമ്മായി ഞാനിന്റെ കുട്ടികളെ പ്രസവിച്ചു കിടന്ന സമയത്തൊക്കെ ഇണ്ട് ഞങ്ങള അടുത്ത് വന്ന് കുട്ടികളെ നോക്കാനൊക്കെ വന്നീന് അത് കഴിഞ്ഞ് അഞ്ച് നാല് മാസം അഞ്ചു മാസം പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല ഇനി പോയി അഞ്ചു മാസയപ്പോത്തിന് അമ്മായി പെട്ടെന്ന് അതേപോലെ തലവേദന നടക്കുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തല മിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്
ആഹ്
ബാത്റൂം രാവിലെ എണിച്ച സമയത്ത് രാവിലെ ചായൊക്കെ കടിയൊക്കെ ഉണ്ടാക്കാന് ഒക്കെ ഉണ്ട് ഒക്കെ എനി അപ്പ മോനോട് വിളി ച്ചും ഉമ്മാ വിളിച്ച് പറഞ്ഞ ഉമ്മാക്ക് തല കറങ്ങണ്ട് പറഞ്ഞ് പിന്നെ അങ്ങനെ തന്നെ അവൽ അമ്മായിനെ വന്ന് കടത്തി അയി തന്നെ അങ്ങനെ തന്നെ ഒരു ഛർദ്ദി ഉണ്ടോ ആ അങ്ങനെ ക്ഷീണം മ
ഉൂടാന റീസ് എന്താണ് അല്ലെ നമ്മള് ഈ ഉപ്പുള്ള ആഹാരങ്ങളൊക്കെ നല്ലോണം കഴിക്കണം പറ ബി പി കുറണേന് പക്ഷെ ബി പി കൂടുന്നത് എന്താണാവോ ഒരു ശരീരത്തിന്റെതാണാവോ
ഉപ്പ് കുറക്കണം പിന്നെ ടെൻഷനും ഒക്കെ ണ്ടാവൂല്ലേ സ്ട്രെസ്സ് അങ്ങൻത്തെതൊക്കെ ആഹ് കൂടുതലായിട്ടുള്ളവർക്കൊക്കെ പ്രഷ റ് കൂടും
ശരിയാണ് ഇൻക്ക് തോന്ന്ണ് ഓവർ ദേഷ്യള്ളൊര് ക്ക് ഓവറ് ടെൻഷൻസ് ള്ളോ ൽക്ക് ആ അങ്ങൻത്തെ ആൾക്കാർക്കൊക്കെ ബി പി നമ്മള് പറയല്ലോ ബി പി കൂടുതലാണ് ബി പി കൂടുതലാണ്‌ നമ്മള് പറയല്ലോ അല്ലെ പക്ഷെ ആ കാരണം കൊണ്ട് ഓല് ഭയങ്കര എടങ്ങേറാവ് ണ്ടാവും കാരണം ബി പി കൂടുതലാന്ന് പറിണത് ബി പി കുറഞ്ഞനാട്ടിലും ഇൻക്ക് തോന്ന്ണേ കൂടുതലാണ്
കൂടുതലാണ് പിന്നെ ബ്ലോ ക്കിന്റെ അസുഖം ണ്ടായിരുന്നു അമ്മായിക്ക് നമ്മക്ക് ബ്ലോക്കിന് ആ ബ്ലോ ക്കിന് നമ്മള് ഗുളിക കഴിക്കാ പാടില്ലാന്നോ ഒര് ദിവസം ഞങ്ങള വീട്ടില്‌ വന്നിട്ട് അമ്മായിന്റെ കാല്മ്മ കത്തി വീണ് ചെറിയൊര് കത്തി പക്ഷെ അത് വീണ തന്നെ നരമ്പ്മക്കാണ് അപ്പ അത് കട്ടപിടിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ആ
ആഹ് ആഹ്
ന്നിട്ട് അയില്‌ ഭയങ്കര ബുദ്ധിമുട്ടേന്നു ഈ മരിക്ക്ണേന്റെ കുറച്ച് മുന്നായിട്ട് ഞങ്ങള അടുത്ത് വന്ന് നിന്ന ആ സ സമയത്താണ് അങ്ങനെ ആയത്
അമ്മായിക്ക് മറ്റേതിന്റെ കൊറവ് ണ്ടായി നോ പ്ലേറ്റ്ലെറ്റിന്റെ കുറ വ്ണ്ടായിരുന്നോ നമ്മള് ബ്ലഡിന്റെ കാരണം ബ്ലഡിന്റെ ഇതിൽ പ്ലേറ്റ്ലെറ്റ് ഇത്തിരി കുറവുണ്ടായാല് നമ്മളെ രക്തം കട്ടപിടിക്കാം
ആ പിന്നെ ഞ്ഞാ ആ സഹായി കൊല പിന്ന ആ പിന്നെ അങ്ങനെയല്ല അമ്മായിക്ക് ഈ ബ്ലോക്കിന്റെ തലക്ക് ഓപ്പറേ ഷം കഴിഞ്ഞതായിരുന്നു അപ്പം അങ്ങനെ ഞമ്മള് ഗുളിക കുടിച്ച് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊര്ഗുളിക കുടിക്കാപാടില്ല ന്ന്ള്ളത്ണ്ടായി അങ്ങനെ പ്ലോട്ട് ആവാള്ളേ ആ കട്ടപിടിക്കാ അങ്ങനെ അത് അങ്ങനെ എന്താ നിർ ത്താ പാടില്ല അങ്ങനെയൊക്കെണ് വരാ എന്ത ബ്ലഡ് അങ്ങനെ പോകും ഭയങ്കര പോക്കേ നി ആ പിന്നൊന്നും പറ്റാൻ പ കാട്ടാൻ പറ്റൂല
ആഹ് അത അതാ ഞാപറിണത് പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് ഉണ്ടായാലും ബി പിന്റെ തൊക്കെണ്ടാ യാലും ഒക്കെ ഇങ്ങനെ വരും അതായത് ഞമ്മ ക്ക് ബ്ലഡ് കട്ടാവാ ള്ളൊരു ഓർമോ ഇതാണ് നമ്മള പ്ലേറ്റ്ലെറ്റ് ഹീമോ ഗ്ലോബിന്റെ പോലെ
വന്നാ പറയുണ്ടോ ഈ ചിത്തി തീരെ ചോരല്ല ചോരല്ല നേനി പണ്ടൊക്കെ ഞ ഇഞ്ഞിം ഇന്റെ താത്താനിം ഇന്റെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടേനി എപ്പളും ഞങ്ങക്ക് വിളിക്കും ചെറിയ അമ്മായിയാണ് ആ ഞമ്മള് ഭയങ്കര ഒര് സന്തോഷം അങ്ങനെ സാ ഞമ്മക്ക് അങ്ങനെ ഭയങ്കര ഒര് മിസ്സിംഗ് ള്ള ആളാണിപ്പോ
ഉം പറയണ്ടോ നമ്മള ലൈഫില് അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുമ്പളെ ഓലെ വെല അറിയൊള്ളൂ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ നമ്മളാ ടിം അങ്ങനെ അമ്മ ക്ക് ഇതാവൂല പക്ഷെ ഒരു നിമിഷം ഓല് ല്ലാതാവുമ്പോളാണ് നമക്ക് കാരണം ഇതൊക്കെ റഞ്ഞാ പെട്ടെന്നുള്ള മരണങ്ങളല്ലേ പെട്ടെന്നുള്ള മരങ്ങ മരണങ്ങള് ന്ന്പറയുമ്പോ നമ്മള് ഒര് അസുഖം വന്ന് കെടക്കാണേ ഓക്കെപക്ഷെ ഒര് പെട്ടെന്നുള്ള മരണംന്ന് റിണേ നമ്മള് ഒരിക്കലും വിചാരിക്ക്ണ്ല്ല ങ്ങനെ ഒന്ന് ഓൽക്ക് വരും ന്ന്ള്ളതന്നെ
ട്ടോ
ആ ഓക്കെ ശരി ഇന്നാ